ആ ഹലോ ഇപ്പൊ ക്ലിയറാണോ?
ആ ഇപ്പൊ ക്ലിയറാആണ് പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ ഞാൻ പറ
ആ ആ ഇപ്പൊ ക്ലിയറാ ഇവിടെ ഇവിടെയും കേൾക്കുന്നുണ്ട്.
ആ ആ മഴ പെയ്യുന്നുണ്ടാവും ല്ലേ. ഇവിടെ മഴ ആയിട്ടില്ല മഴക്കാറണ്ട്.
ആ ഇവിടെ നല്ല ഇടിയൊക്കെ കഴിഞ്ഞ ഇപ്പൊ ഒന്ന് തോർന്നിട്ടേ ഒള്ളൂ.
അതെ ഇവിടെ മഴ പെയ്തിട്ടില്ല ഇടിപ്പോട്ടുന്നുണ്ട്. അതെ ആ അതെ രാത്രി പോലെ ഇരുട്പോലെ തന്നെ ഉള്ളത്.
ആ ആ ആകെ മൊത്തത്തിൽ ഇതായിട്ട് കെടക്ക.
വേ മഴ പെയ്തിട്ടില്ല പിന്നെ വേറെന്തെല്ലാ വിശേഷം ചായയൊക്കെ ച്ചോ
ചായ കുടിച്ചിട്ടില്ല കുറചേരം കഴിയും ഞങ്ങക്ക്. ഞാൻ പൊർത്ത് പോയെക്കാർന്നു ഇപ്പഴ വന്നത് അതാ.
അതെ എന്ത് വെറുതെ പോയതാ
ഇല്ല വാപ്പിന്റെ സിസ്റ്ററിന്റെ വീട്ടി പോയതാ അവിടെ അവർക്ക് പാടില്ല അപ്പൊ അങ്ങനെ വിസിറ്റിംഗ്
ആഹ. എന്റെ മക്കളുണ്ടോ കല്യാണം കഴിഞ്ഞതല്ലേ
ആ അമ്മായിയ്ക്ക് കുഴപ്പന്നുല്ല അമ്മായി ഒരു ക്യാൻസർ പേഷ്യന്റ് അപ്പൊ.
ഞങ്ങള് ആളായിട്ട് നല്ല കോൺടാക്റ്റിലാണ് ഇടക്ക് ഇങ്ങനെ പോവാറുണ്ട് അങ്ങനെണ്. ആ എന്റെ അനിയത്തിയും.
ഇയാൾ ഇയാൾ കല്യാണം കഴിഞ്ഞതാണോ.
ഇല്ല ഞാൻ പഠിക്കുവാ.
പഠിക്കുവാണെല്ലെ ആ ആ.
ഉം.
ഞാൻ മേരിടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ മൂന്ന് കുട്ടികളുണ്ട്.
ആഹ.
ആഹ ആഹ എന്താ എന്തിനാ പഠിക്കുന്നേ. ആ ആ എനിക്ക് എനിക്കൊരു സിസ്റ്റർുണ്ട് അവള് ഡിഗ്രി ഡിഗ്രി പഠിക്കുന്നുണ്ട് എന്റെ സിസ്റ്റർ. അനിയത്തി ണ്ട് ആഹ. അവളിപ്പ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിട്ട് അവള് സി എം എ അപ്പൊ ഇപ്പം ഡിഗ്രീ കൂടെ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ.
ആഹ ആഹ ബികോം ആയിട്ട് ആ
ആ ഇയാളും ന്താ ബികോം അല്ലേ
അല്ല ഞാൻ ബി ട്ടെ ക്കാ.
ആഹ ആഹ. ഇങ്ങെ മൂത്ത മൂത്താളാണോ വീട്ടില്. ആ ആ കുട്ടികള് മൂന്ന് ണ്ട് അവരിക്ക് പിന്നെ ഒരാള് രണ്ടിലേക്ക് പാസായി ഒന്നേ ഒന്നാം ക്ലാസ്സിലേക്ക് എളേ യാള് അങ്ങനവാടി പോവ്ന്ന് ഇപ്പ മോള കൂട്ടി വന്നട്ടത്ര കുറച് ആയിട്ടുള്ളൂ ഉം. ഞാനിവിടെ ഒറ്റക്കെ ഒള്ളു ആ ഓരോന്നിങ്ങനെ ഉമ്മയിണ്ട് ഉമ്മാന്റെ ജേഷ്ഠൻ ഇങ്ങനെ ഇതേപോലെ സുഖം ഇല്ലാത്ത ആണ് അപ്പോ പ്പോ ഡിസ്ചാർജ് ആക്കി വന്നപ്പോ വീട്ടിൽ ഹെല്പ് ചെയാൻ വേണ്ടിട്ട് ഉമ്മ ഉ ഇവിട്ന്ന് ഇവിത്തെ ജോലിയക്കെ കൈഞ്ഞ അങ്ങോട്ടേക്ക് പോകാം അപ്പൊ ഞാനും മക്കളും ഇവിടെ തനിച്ചുണ്ടാവുള്ളൂ.
ആണല്ലേ ആ അടുത്ത വീടപ്പൊ
ആ കൊറച്ചൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൊറച്ച് ബസി പ്പോണം. അങ്ങനെ ഉമ്മ രാവിലെ അവിടുന്ന് ഫുഡ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട്ങ്ങ് പോവും. അവരടത്തേക്ക് എന്നിട്ട്‌വൈകുന്നേരേ വരള്ളൂ.
അല്ലേ
ആഹ് അതന്നെ അപ്പൊ മോളെ കൂടെ അങ്കലവടിയില് മൂത്താള അവവിടെ അവളെ നോക്കാൻ വേണ്ടീട്ട് അവര് അവന അങ്ങനെ വിടെ ഇര്ത്തി പിന്നെ രണ്ടാമത്തെ ആക്ക്‌വേറരു ക്ലാസ്ണ്ട അപ്പ അവന അങ്ങനെ കൊണ്ടു പോയിട്ടാക്കും പിന്നെ അങ്ങനെയൊക്കെ പിന്നെ വീട്ടിൽ ജോലികളെല്ലാം ചെയ്യുമ്പെ അയ്നോണ്ട്ഭയങ്കര ബുദിമുട്ടാണ്ണെ
ആ അവന ചോച്ച കുട്ടികൾ ആ കുരുത്തി കേട്ണ്ടാവൂലോ മൊത്തത്തില്ൽ
ആ ആ് അരെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് സ്കൂൾ - വൊക്കേഷൻ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഇതാണ് സ്കൂള ഉണ്ടാവക്പോ പിന്നെയും മാനേജ് ചെയ്യാൻ പറ്റും. ആ ടൈം ആവുമ്പഴേക്കക്ക് ജോലികളൊക്കെ അങ്ങനെ ആഹ ആഹ അയോ ആഹ് ആഹ അങ്ങനെ ഇപ്പ ഇങ്ങനെ വെക്കെക്കേഷന ആയിപ്പ രണ്ട മൂന്ന് ആഴ്ചോലേ ഉള്ളൂ സ്കൂള് തെറക്കാൻ വേണ്ടിട്ട് - മഴയും വന്ന്
ആ മിക്കവാറും ചൂടു മഴയൊക്കെ ആവതുമ്പോ അവധി തെരായിരിക്കും.
ആ ആ് ചൂടിനാങ്കിലും ഒരു കുറവ ഇല്ല മഴ പെയ്തിട്ടു അവിടെ അങ്ങനെ ചൂടുണ്ടോ?
ഏയ് ഇവിടെ അങ്ങനെ ചൂടൊന്നുമല്ല ഇവിടെ മരം ഒക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ ചൂട് കൂടൊന്നും ഇല്ല
ആ ആ ഇവിടെ മരങ്ങളില ഉണ്ട്ന്നിട്ടും ഭയങ്കര ചൂടിന ഒരു കൊറവൂല്ല ഇവിടെ നമ്മുടെ താഴെയൊക്കെ ഒരു ഇങ്ങനെ വല്യ ഒരു കാടക്കെ മൂടിയ പ്രദേശണ പക്ഷെ എന്നാലും ചൂടിന് ചൂടന്നെ ഇണ്ട് വെയില് ഫുള് ആഹ വൈല് ഫുള്ള് നമ്മളെ വീട്ടിലന്ന ഇണ്ടാവാ പിന്നെ വാർപ്പിന്റെ വീട ആയത് കൊണ്ടു അങ്ങനെ ഒരു ചൂട് പിന്നെ മേലേയിലേക്ക് ഇത് കയറാനേ പറ്റ പറ്റില്ല എന്നിട്ട് ഇന്ന് അവരൊക്കെ അങ്ങനെ അയച്ചി മേലെയൊക്കെ അടിച്ച് വരി തുടച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞന്ന്
ആണല്ലേ ആ ആ പെട്ടെന്ന് ചൂട് കഴിക്കുന്നത് മെല് ആണല്ലോ പിന്നെ താഴായുള്ളവർക്ക്. കെആശ്വസം ഉണ്ടാവുള്ളൂ
അതെ ആ മെലെ ഫുള്ള് ആൾതാമസംന്നും അങ്ങനെ ഇല്ലെങ്കിലും ഫുള്ള് പൊടിയും. പൊടിപടലങ്ങളൊക്കെ ഉണ്ടാക അപ്പൊ ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടേ ഇരിക്കണം. ഇല്ല അങ്ങനെ കേറാറില്ല എന്തെങ്കിലും ഡ്രസ്സൊക്കെ അറിയിടാനൊക്കെ കേയറുള്ളൂ താമസായിട്ടില്ല എല്ലാവരും. താഴ്ന്നന്നെണ്ട് ഷെയർ കേസ് എല്ലാവർക്കും മടിയാനല്ലെ ഉണ്ടാക
ആ ആ ആഹ്
അ പിന്നെങ്ങനെ തെടക്കൽ അടിക്കലൊക്കെ കയിഞ്ഞ അവര് വരുമ്പോൾത്തേക്ക്.
ആഹ
ഒറ്റക്കായതുകൊണ്ട് വേഗം വേഗം ഫാസ്റ്റ് ആയിട്ട് എല്ലാം കഴിച്ച
അപ്പൊ പിള്ളേരെയും കൊണ്ടുവരാമല്ലോ പിന്നെ അന്ന നേരംവുമ്പഴത്തേക്കും. എല്ലാം ഒരു നേരം ആവല്ല ആഹ മനസ്സിലായി.
അത പിന്നെ വേറെന്താ വിശേഷം. ഇല്ല ഇല്ല വർക്കൊ ഒന്നും ചെയല്ല വർക്ക ഇപ്പ അവര് വർക്ക് ചെയ്യണം. ആഗ്രഹമുണ്ട് ഞാന് പ്ലസ് ടു കഴി കല്യാണം കഴിഞ്ഞതാണ് പിന്നെ പഠിക്കാനൊന്നും പോവാൻ പറ്റിയില്ല.
അതന്താ നേരത്ത, കല്യാണം, കഴിച്ച
ഇവിടെ ഞാനാ മൂത്താള് അപ്പൊ അങ്ങനെ ഇവിടുത്തെ എല്ലാവരും അങ്ങനെയാണ് ഈ പതിനെട്ട വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞ പോകുന്നുണ്ട തറവാട്ടിലുള്ള അധിക ക്കെ ങ്ങനെതന്നെയാ അപ്പൊ ഉമ്മെ അങ്ങനെതന്നെ പഠിച്ചിട്ട് ജോലിയാണപറഞ്ഞ് അവളങ്ങനെ സമ്മതിക്കുന്നില്ല
അ ഏ അല്ല കല്യാണം കഴുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നേരത്തെ കല്യാണം കഴിച്ചു വിടരുതല്ലോ സ്വന്തം കാര് ആദ്യനോക്കണ്ടേ
അ അപ്പൊ അതിനുള്ള പക്വോത ണ്ടായില്ല ഞങ്ങടെകല്യാണം ഒരിക്ക മൂത്ത മോളായിത്ത മക്കൾ ഒക്കെആയി
മനസ്സിലായി എന്ന് കൊച്ച് അടുത്ണ്ട
ആഹ ആഹ
ആഹ, സൗണ്ട്
മറ്റേ രണ്ടാളും ഉപ്പാന്റെ കൂടെ പോയി എങ്ങോട്ട വീട്ടിലേക്ക് മ്മാനെ കൂട്ടാൻ വേണ്ടീട്ട് അങ്ങനെ, പോയിട്ടുണ്ട് ഇപ്പൊ മഴക്കാറൊക്കെ കണ്ടിട്ട്ങ്ങനെ ഇപ്പോ മുംബൈലിലൊന്നും വരാൻ പറ്റൂലാല്ലോ ബസ്സിലൊന്നും കേറി കൊട ആ കൊടയൊന്നും കൊണ്ടു പോയിട്ടുണ്ടായില്ല, അപ്പൊ ആ ഓൻപോയിട്ടുണ്ട് വണ്ടി വണ്ടിയുണ്ട് കാറും കൊണ്ടങ്ങനെ പോയിട്ടുണ്ട് കൂട്ടാ മതി
പോയിട്ടുണ്ട് ആ ഏ ഇത്ഇണ്ടാവും എന്താ എന്താ, ചോയ്ക്കാൻ, വന്നല്ല, ഞാൻ, മറന്ന, പോയി അയ്യോമറന്നു പോയി അത് ചോയ്ക്കാൻ വിട്ടു പോയി
അല്ല ഞാൻ വേറെന്തോ ചോയ്ക്കാൻ വന്നേ ആ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയിക്കോന്ന് ന്ന് കേക്കുന്നില്ലേ കേൾക്കാൻ പറ്റുന്നുണ്ടാ ആഹ ഹലോ
ആഹ് അതിനെ പറ്റി പറയാൻ പാടില്ലന്ന് പറഞ്ഞു
ആ പാടില്ലാ ലെ എനിക്ക് അറിഞ്ഞൂട ട്ടാ അയ്യോ
എനിക്ക്, ടാസ്ക്, വന്നിട്ടില്ല, അതുകൊണ്ട്, എനിക്ക്, അറിഞ്ഞൂടാ
ആ, ആ, പിന്നെ, വേറെതാ, വിശേഷം
നല്ലതന്നെ
എന്തെങ്ങും, ഫുഡ്‌ ഒക്കെ, ഉണ്ടാക്കുവോ, വീട്ടില്
ആഹ്, അങ്ങനെയൊന്നുല്ലാ ചെറുതായിട്ട്, എന്തെങ്കിലും ഒക്കെ അല്ലാതെ വെല്ലിയെ കാര്യായിട്ടൊന്നും എനിക്കങ്ങനെ അറിഞ്ഞുടാനും ഇണ്ടാക്കിയതന്നെ ടേസ്റ്റ്ഇണ്ടാവൂല അതൊണ്ട്, നിർത്തും
ആ പിന്നെ കിച്ചണില് കേറാൻ ടൈമും ഇണ്ടാവൂലല്ലോ പഠിക്കാനൊക്കെ ആയിട്ട്
ആഹ ബിസിയായിരിക്കും മിക്കപ്പഴും പിന്നെ
എങ്ങനെ ഓഫ്ലൈൻ ആണോ ഓഫ്ലൈൻ ഓൺലൈൻ ആണോ
ഓഫ്ലൈൻ
ആഹ് ആ്ഹ് അവിടെ അടുത്തു തന്നെ ആയിരിക്കും അല്ലേ വീടിന്റെ കോളേജൊക്കെ
ആഹ
ആ കേട്ടില്ല
ഗവണ്മെന്റിൽ ആണോ
ആ അല്ലല്ല
പ്രൈവേറ്റ് പ്രൈവേറ്റ് കോളജല്ല
ആഹ പ്രയവറ്റ ആഹ പിന്നെ സുഖാണോ വേറെ
ഹലോ
ആഹ് ആഹ് വേറെ എന്താ പിന്നെ വീട്ടില് വേറെൊക്കെ ആരൊക്കെയുണ്ട്
വീട്ടില് വാപ്പി, ഉമ്മീ, അനിയൻ, അനിയത്തി, വാപ്പിച്ചിന്റെ ഉമ്മ ഉമ്മ ഇവ പ്പി ഇല്ല്യ അമ്മായിട്ട പോയി ഇരിക്ക്യ ഞൻ പറഞ്ഞില്ലേ പാടില്ലന്ന് പറഞ്ഞില്ലേ ആഹ് ഞങ്ങള് തറവാട് വീടാ
നളൾ തറവാട് വീട്ന്ന് അവ താമസം മാറിട്ട പത്ത് വർഷായ് തറവാട് ഇവടെ അടുത്തന്നെയാണ് ആഹ് ഇരുപതായിട്ടില്ല പത്ത് പതിനഞ്ച് വർ
ആണല്ലേ ആഹ
എന്റെ അനിയത്തിക്ഒരു മൂന്ന് നാല് വയസ്സുള്ളപ്പോ മാറിയതാണ്
അഹ് അവിടന്നെ അപ്പോ അവ ആവേ ഉമ്മയൊന്നും ഉണ്ടാവില്ല അല്ലെ അപ്പൊ
ഇല്ല അവിടെ ഉമ്മാനുമ്മ മരണപ്പെട്ട് പോയി പ്പൊ ഉമ്മാന്റെ എട്ടത്തിണ്ട് മോളുംണ്ട് ആഹ് പിന്നെ ആൺമക്കളൊക്കെ ഇവീടടുത്ത്
വീടെടുത്ത് മാറും. ആഹ അത അങ്ങനെയാണ അവിടെ
ആഹ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് പെൺ പെൺകുട്ടിക്ക് പെൺകുട്ടീടെ വീട്ടിൽ തന്നെ താമസിക്കാം നമ്മുടെ ഭർത്താവ് നമ്മെ വീട്ടിലേക്കാ വരിക
എന്റെ ഫ്രണ്ടും കണ്ണൂരന്ന് തന്നെ
ആ ആഹ പിന്നെ വേറെന്താ വിശേഷം?
കേട്ടില്ല
മഴ അന്ന് ഇവിട മഴ പെയല്ലണ്ട് അല്ല ഏഹ് ഇടിയും ണ്ട് ആഹ ഇവിടെ ഇടീമന്ന ഒക്കൊ ഒന്നല്ല ഇപ്പൊ നേരത്തെ ഇടമന്നൊക്കെ ഉണ്ടായിന് ഞ ഉച്ചക്കെ ആറിയിട്ട് ഡ്രാസൊക്കെ വേഗം പെട്ടെന്ന് പഴക്കാർ ഇടപാട് വേഗം എടുത്തു വെച്ചു അത് നേർക്ക് ഉണങ്ങിട്ട് വരില്ല ആർക്ക കിട്ടിയിട്ടില്ല
ആ രാവിലെ ഒരു നല്ല വെയിലല്ലോ മറ്റേ ഒരു എന്താ തണല് പോലത്തെ വെയില്
ആഹ് അതെ അതാണ് ഭയങ്കര ചൂട് അങ്ങനെ ഇതാവുമ്പോ അങ്ങനെ കാലാവസ്ഥ ക്ലൈമറ്റ് മാറുമ്പോ
ആഹ ഡ്രസ്സ് എല്ലാം ഉണക്കുന്ന എങ്ങനെയാന്നോ കേട്ടില്ല ഹലോ
ആഹ ആഹ് ഡ്രസ്സ്‌ ഒന്നും ഒണങ്ങി കിട്ടീട്ടില്ല അതോണ്ട് ഇന്ന് ഇങ്ങനെ മഴക്കാർ ആയോണ്ട് എടുത്തു ഉള്ളിൽ വെച്ച്
ആ ആഹ കൊച്ചിങ്ങട ഒക്കെ ഉണ്ടാവല്ലോ അല്ലെ ആഹ
ആ് ആ ഡെയിലലി ഉണ്ടാവും കുറെേ ഡ്രസ്സ്‌ ഉണ്ടാവും അവരു അവര് ഒരു ദിവസം തന്നെ മൂന്നാാലെണ്ണം മാറും
ആ മഴയൊക്കെ ആകുമ്പോത്തേക്കും പുറത്തേക്ക ഓടൊക്കെ ചെയ്യല്ല അപ്പൊ ചെളിയും എല്ലാം ഉണ്ടാവും
ആഹ
അതെ പത്ത് മിനിറ്റ് കഴുമ്പോ കട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത്
ആഹ ആഹ
തെ ക പത്തായി ഇനി കട്ട്യ്യ